ഒ
ആ വ്ട്ക്കാ
ഹലോ
ആ ഹലോ എന്റെടുപ്പ ഭക്ഷ്ണം കഴിച്ചാ
ക്കുന്നുണ്ടോ
ആ കേൾക്കുന്നു നമന കേൾക്കുന്നില്ലേ
ആ ബരും ഷു
എങ്ങനെക്കേ
പ്ലാവിൽ ഡ്‌ കയ്ച്ചോ
അങ്ങാക്കോല
ഭക്ഷണം
ചോറും കറിയൊക്കായാ ഉം
റെഡിയായോ
എന്തായിരുന്നു സ്പെഷ്യല്
പിന്നെ
എന്നാലിനി സ്പെഷ്യലാക്കിയാലോ
ചോറും കറീം ആ ച്ചി മീൻലാ മീൻകറിയൊക്കെ എപ്പോയും വെക്കണല്ലേ നമ്മള്
ആ
ഉം
നിങ്ങളെ കളിയാക്കിക്കൊണ്ടിരിക്കുന്നു
ആ ആ മക്കളൊക്കെ സ്കൂളി പോയാ ഉം
മടിയോ സ്കുളിൽ പോയ പിള്ളരക്ക
ഇന്ന് മഴൊന്നും ഇാ വെയില അല്ലെ നല്ല
ഉം ആ അവരെ കയിലാല്ലേ ഇവിടെ വെലന്ന് അങ്ങനൊന്നുമില്ല
ന്ന് ഉണക്കാട്ടിട്ടുണ്ട് പുറത്ത് അപ്പൊ ഞാൻ നോക്കിയിരിക്കാണ് മഴ പെയ്യോ പെയ്യൂല്ലേ
ആഹ
ഉം
എറണാകുളം അങ്ങടൊക്കെ ഭയങ്കര മഴയാണ് ഇപ്പഴും
ആഹ് ആ ന്യൂസൊ കൊക്കെ നോക്കിയാ അറിയാം ന്യൂസൊന്നും അങ്ങനെ നോക്കാറില്ല സമയം കിട്ടുമ്പോഴൊക്കെ അങ്ങനെ നോക്കും
വയനേരതേക്കൂടി ചോറും കറിയാക്കിയാ
ചോറ് വച്ചേണ്ട് കറിനി വേറെ വക്കേണ്ടി വരും ഉം ഉം ചെമ്മീൻ കറി ഇന്നലവച്ച് ച്ചന്ന് വൈകീട്ട് വെച്ചപ്പോ ഇന്നുച്ചക്കകുണ്ട് എനിക്ക് മാത്രം മതി മക്കളൊക്കെ സ്കൂളിൽ പോയി ഉം തേങ്ങ അരച്ച്
ആഹ്
ചെമ്മിൻ കറിവക്കാണെകി തേങ്ങ അരച്ചെനെ വെക്കാറുള്ളൂ അല്ലേ പിന്നെ ഫ്രൈ ചെയ്യും അല്ലെങ്കിൽ റോസ്റ്റ് ചെയ്യും അങ്ങനെയൊക്കെ
ആഹ് ഇവിടെയും വെകൽ തേങ്ങരച്ച ചെമ്മിനകെ ഭയങ്കര പൈസ അല്ലേ ആഹ് ഇപ്പ പിന്നെ മീനൊക്കെ ഭയങ്കര പൈസ ആയില്ലേ
ഉം ചെമ്മീന ഇവിടെക്കെ എപ്പ ഒരക്കെ പൈസന്നെ ഒരേ കാശ അങ്ങനെ കൂടുത ആ അങ്ങനെ എപ്പോഴും കിട്ടും അതുകൊണ്ടായിരിക്കും ഏത് സമയത്തുണ്ടാവും ചെമ്മീൻ
എപ്പഴും ഉള്ളത് അത്ര വിലുണ്ടാവില്ല ഇവിടെ ഭയങ്കര വിലയാണ് ഇവിടെങ്ങനെ ഇ മീന ഇതാക്കണ്ട്
ആഹ് ഞമ്മക്ക് വിചാരിക്കുമ്പോ ചെമ്മീൻ ഉണ്ടാവും എന്നുണ്ടാവും ചെമ്മീന് മീൻകാരെ കയ്യില്
ആഹ് ചെമ്മിൻ ഫ്രൈ ആണോ കൂടുതലിഷ്ടം
ആഹ് മക്ക എല്ലാരും ഫ്രൈയനലേ ഇഷ്ടം
ഉം അപ്പ ഫ്രൈയ്യോടാ താല്പര്യം ആ യൊക്കെ ആയിട്ട്
തല മുറക്ക് പല്ലെ
അ എന്തുണ്ട് വിശേഷം പണിയൊക്ക ഒഴിഞ്ഞിട്ട് വെറുതെ ഇരിക്കായിരിക്കുംല്ലെ
ഇപ്പ ചെയ്യണം ഉം ഉം
പണിയെങ്ക ഒതുകിട്ട് വ വെറുതെ ഇരിക്കുവാണോന്ന്
ഉം
ഇപ്പൊ കൊറച്ചേരത്തിന് പണിയൊന്നുംല്ലല്ലേ അല്ലെ
ഉരുളക്കേങ്ങ് ഫ്രൈ ചെയ്യണം ഫ്രൈ ചെയ്യണം സോയാബീൻ ഫ്രൈ ചെയ്യണം ഇതൊക്കെയാണ് കൂട്ടാൻ
മെയിനയിട്ടുള്ള കാര്യങ്ങള്
കൃഷിയൊക്കെണ്ടാ അവിടെ കൃഷിയൊക്കെ ചെയ്യാറുണ്ടോ
വേറെന്താ വിശേഷം കുട്ടികളൊക്കെ എത്രയല്ലായി
ഹലോ
ഹലോ അവിടെ റേഞ്ച് കുറവുണ്ടോടി
ഹലോ
ആ അവിടെ റെയിഞ്ച് ഇഷ്യൂണ്ടെന്ന് തോന്നുന്നല്ലേ